വിശേഷന്ന് ഇവിടെ നല്ല മഴയാണ്. നല്ല കാ കാറ്റും മഴയല്ലായിട്ട് ഭയങ്കര എന്ത്‌ നിങ്ങളവിടെ എന്താ വിശേഷം സുഖാണോ?
ആഹ് സുഖാണ് ഏഹ് വീട്ടിലാരൊക്കെണ്ട്?
വീട്ടില് ഞാന് എന്റെ രണ്ട് മൂന്ന് മക്കള് പിന്നെ ഭർത്താവ്. വേറെ ആരുല്ല നിങ്ങളെതോ? മക്കള് ഒരാള് പ്ലസ് ടുവിന് പഠിക്കുന്ന് മൂത്താള് രണ്ടാമത്താള് ഒമ്പതാം ക്ലാസ്സില് മൂന്നാമത്തെ ആള് ഒന്നാം ക്ലാസ്സില്. ഭർത്താവ് ഇവ്ടെ കടയിലാണ്. എന്ത്?
പ്ലസ് ടു ഏത് ഗ്രൂപ്പാന്ന്
കോമേഴ്സിലാ പഠിക്കുന്ന്.
ഉം കമ്പ്യൂട്ടർ ആണ കമ്പ്യൂട്ടർ കോമേഴസ്സണ അല്ലെങ്കിൽ എക്കൗണ്ടിംഗ് ആണ
കമ്പ്യൂട്ടർ കോമേഴ്സ്ന്നെ
ആഹ്
പിന്നെന്തേ വേറെന്തേ നിങ്ങെളെത്ര കു
ഞാൻ എന്റെ മു രണ്ട ഒരു എൻ്റെ എനിക്ക് രണ്ട് മക്കളാണ് രണ്ടണം ഒരെ മൂത്തത് ഒമ്പതിലും ഒരെണ്ണം യു കെ ജിലും
അതെയ വേറെന്തേ ഭക്ഷണെല്ലായാ?
സ്റ്റേറ്റ് സിലബസാണ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണ പുള്ള.
കേരള സിലംബസ് ആഹ് അവിടെത്തന്നെ കിട്ടീന് ഗേൾസ് സ്കൂൾല്
ആഹ്
ആഹ് ഗേൾസ് സ്കൂളില ഏഹ്
പെൺമക്കളണെല്ലാം
ആഹ് മൂന്ന് പെൺകുട്ടികളാന്ന് എനക്ക് അയില് മൂത്താള് അന്റെ എല്ലാരും ഗേൾസ് സ്കൂളിലെന്നെ മറ്റേ ഇളയ മോള് പ്രൈവറ്റില് അത് ചെറുപ്പത്തിൽ ഞാൻ എല്ലാ മൂന്നാളെ അങ്ങനെന്നെ പ്രൈവറ്റിലാ പഠിപ്പിച്ചിന് എന്നിട്ട് കൊറച്ച് വലുതാവകുമ്പോ ഞാൻ ഗേൾസ് സ്കൂളില്
ബേയ്സിട്ടോല്ലോ?
ആ എന്നിട്ട് പിന്നെ ഗേൾസ് സ്കൂളില്ലെ ആ അല്ലാ ആൺകുട്ടികളില്ലാത്ത സ്കൂളിലാ പഠിപ്പിച്ചിന് പിന്നെ ഇപ്പോ ആ സ്കൂളിലെന്നെ കിട്ടി അഡ്മിഷൻ
വേറെ
എന്നിട്ട് ആടെത്തന്നെ ദൂരിം കിട്ടീന് ഏടല്ലോ കിട്ടി സയൻസ് ഏടലോ കിട്ടീന് ദൂരം എല്ലാം കിട്ടീന് പിന്നെ പെൺകുട്ടികളെല്ലേ എന്ത് ധൈര്യത്തിലായക്കാ? ഈ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ മഴന്റെ സമയല്ലും തിരിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കൂല്ലേ ദൂരെയാമ്പോ ഓരോരുത്തറെ ഓ പക്ഷെ അനക്ക് ഭയങ്കര ധ്യൈര കുറവാന്ന് സമാധാനം ഉണ്ടാവൂല്ല വരുന്നവരെ സയൻസ് കിട്ടീട്ടില്ലങ്ങ് പ്രശ്നില്ലാന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ കൊമേഴ്സ്
അല്ലെ മാർക്ക് ഇണ്ടെങ്കി പിന്നെ സയൻസെന്നെ എടുക്കാർന്നല്ലോ
മാർക്ക് ഇണ്ട് എന്നിട്ട് സയൻസിന് കിട്ടിയതാന്ന് പിന്നെ ദൂരെയാ കിട്ടുന്ന് നല്ല സ്കൂള് ഭയങ്കര നല്ല പഠിപ്പുള്ള സ്കൂളാ കടമ്പൂര്ന്ന് പറഞ്ഞ ഒരു സ്കൂളാ എങ്ങനെ?
അതാരണം സയൻസിന് കിട്ടിട്ട് അകലായാരണം വിട്ടില്ലല്ലേ
ഇല്ല അങ്ങനെയാ ഒന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ നല്ലത് സയൻസാന്ന് നഴ്സിങ്ങിനെല്ലാം പഠിപ്പിക്കേനു
അല്ല അത് ഇത് എടുത്താലും പഠിക്കാലാ ജനറൽ നേഴ്സിങ്ങടിച്ചൂടെ
കൊമേഴ്സ് എടുത്താനും ജനറൽ നഴ്സിങ്ങ്
ആ പഠിക്കാ എന്റെ കൂട്ടുകാരത്തി എന്റെ എന്റെപ്പം പഠി ഒരു കുട്ടി ഹ്യുമാനിറ്റീസ് എടുത്തീട്ട് ജനറൽ നഴ്സിങ്ങിന് പോയി
ഇന്ന് കേട്ട കേട്ടാ അതേത് ഈ സംഭവം എനക്കൊന്ന് പറഞ്ഞെരാൻ പറ്റോ?
ബാംഗ്ലൂര് പഠിക്കാമെന്റൊപ്പം പഠിച്ചു എന്റെ ഞങ്ങളുടൊരു ഗ്രൂപ്പിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചിരുന്നതേ പ്ലസ് ടു ന് ആ കൊച്ച് ജനറൽ നേഴ്സിംഗ് എടുത്ത്പ്പ നേഴ്സിയിട്ട് ഗൾഫിൽ വർക്കെയ്യുണു
ജനറൽ നഴ്സിംങ്ങാവുമ്പോ ഗൾഫിലല്ലെ ജോലിട്ടാ
ഗൾഫിലും കിട്ടും മ് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലും കിട്ടും
എങ്ങനെ എങ്ങനത്തെ നേഴ്സിങ്ങാ നല്ല സാധാരണത്തന്നെ വാല്യൂ ഉണ്ടാവും?
ആ ബി എസ് സി നേഴ്സിങ്ങിന്റെ വാല്യുള്ളത് ബാംഗ്ലൂരാണ് പഠിച്ചത് അത്‌തും തമ്മില് വല്യ വ്യത്യാസല്ലല്ലോ കാരണം ജനറൽ നേഴ്സിങ്ങിലും പഠിക്കണതും ബി എസ് സി നേഴ്സിങ്ങിലും പഠിക്കണതും ഒരേ വിഷയങ്ങളെന്നെയല്ലേ പക്ഷെ ഇവർക്ക് ഇത്തിരി ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസ് ഇണ്ടാവുന്നല്ലേള്ളു ഹലോ ഹലോ ഹലോ